ഹലോ
ഹലോ ആഹ് കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ണ്ട് കേക്കുന്നുണ്ട് ഹലോ ആഹ് ഇപ്പം കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെയാ വിശേഷം?
നല്ല വിശേഷം എന്താ അവടത്തെ വിശേഷം
എന്താ അങ്ങനൊക്കെ പോണു മഴ ഇണ്ടാ?
മഴ ഇല്ല ഇന്നപ്പോരു വെയിലറക്കിന്നുണ്ട് അവടെ ഇണ്ടാ?
ഇവടെ നല്ല മഴ പെയ്യാൻ ചാൻസ് വരണ് ണ്ട്
അത് ശെരി
എന്താ ഉച്ചക്ക് എന്താ ഓഹ് പണിയൊക്കെ കഴിഞ്ഞു എന്താ ഉച്ചക്ക്
ഉച്ചക്ക് കറിണ്ട് അടുപ്പ മത്തിണ്ട് മുളക്കിട്ട് വെച്ചക്കിണു പൊരിക്കാനുണ്ട്
ആഹ്
അങ്ങനെ അല്ലറ ചില്ലറ ഇത്ണ്ട് ആഹ് ഉപ്പേരി കടലണ്ട് പിന്നെ അതുണ്ട് വെണ്ടണ്ട് ഉം അവടെക്കായോ?
ആഹ് വടെ ബീഫ് വെച്ചു അത് വെച്ചാ പിന്നെ ഒന്നും വേണ്ടല്ലോ
അത് വെച്ച പിന്ന ഒന്നും വേണ്ട
ആഹ് എന്ത് ചിക്കനോ ബീഫോ ചിക്കനോ ബീഫോ എന്തെലു ക്കെണ്ടങ്കി പിന്നെ അത് മതി മീനാണെങ്കിലും പിന്നെ ആകോരു കൂട്ടാനും മതി.
ഉം ഇവടെ രണ്ടു തരം വേണം പച്ചക്കറിയും വേണം വെജും വേണം നോൺ വെജും വേണം.
ഓഹ് ദിവസം വെക്കുവോ?
ആഹ് ദിവസം വേണം.
ഉം ഉം
ഇവടെ മസ്സ്‌റ്റാ.
ആഹ് ഈ രാത്രിതെക്ക് ഫുഡ് വേറെ വെക്കണോ?
രാത്രിത്തേക്ക് ച ചപ്പാത്തിയാ
ആഹ് ചപ്പാത്തിക്ക് എന്താ കറി? രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കിയ മീൻ കറി അങ്ങനെ എന്തെങ്കിലും.
ചെൽപ്പോ ഉച്ചക്കത്ത ആരിക്കും അല്ലെങ്കിലും ഇവനിഗ് വേറെന്തെങ്കിലും വാങ്ങും.
ഉം ഇന്ന് രാവിലെ എന്താ കഴിച്ചേ?
രാവിലെ ഇന്ന് പത്തിരിയാരുന്നു. ഇയെന്താ കഴിച്ചേ?
ഇവടെ ചപ്പാത്തി ആരുന്നു.
ആഹ് ആഹ് പണിയ്ക്കെല്ലും കഴിഞ്ഞ് റസ്സ്റ്റാരിക്കുംല്ലേ?
ആഹ് ഇനി എപ്പള ഫുഡൊക്കെ കഴിച്ച് കെടക്കുവോ?
ഇല്ലില്ലില എനിക്ക് കെടക്കാനോന്നും ടൈമോണ്ടാക്കാറില്ല എനിക്ക് ചെറുത്ണ്ടേ.
ആഹ്
പ്പോളെ നടക്കാനേ ടൈം ഒള്ളു ചുരുക്കി പറഞ്ഞ ആ ടൈമി കൊറച്ച് ടൈമ് തട്ടി പടിയാ
ഉം എത്ര വയസായി?
ഒന്നര
ഉം ആളുണ്ടോ അവടെ ശബ്ദം കേക്കണ്ട് എടക്ക് ആഹ്
കളിയിലണ് വേറൊരുപാത്രം വെച്ച് കൊടുത്തേക്കണ് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ ബാക്ക് തൂങ്ങും. ഉം ഉം തഴെല് നിക്കാൻ സമ്മയ്ക്കില്ല.
പക്ഷെ കുട്ടികള്ഉണ്ടെങ്കിൽ വേറെ ഒരു രസാട്ടോ അത് വീട് വേറെരു രസം തന്നെയാണ്.
അത് ശരി അവരില്ലെങ്കി ഉറങ്ങികെടുക്കയും ചെയ്യും.
ആഹ് ടൈം അങ്ങനെ പോകും നമുക്ക് ഒന്നിനും ടൈം കി കിട്ടൂലല്ലോ ഓരോണ്ടെങ്കില് ഓലെ ചിരി കളി ഒക്കെ ഒരു രസാണല്ലോ അതൊരു വള ഒരു ഓര് ഓരോ വളരുന്ന ടൈം തന്നെ ഇനിപ്പോ. കൗലിന് ആഹ് സമയത്ത് പിന്നെ മുട്ട്കുത്തുക നടക്കുക അതൊക്കെ ഓരോ ഓരോ ഓരോ മൊമന്റസും നമ്മള് എന്തേ
ഓരോ ഘട്ടങ്ങളെ രസാന്ന് പറയാ ഇപ്പ്‌ ശേ ഇപ്രായത്തി ഞാന എപ്പോഴും പറയും എന്നോടിപ്രായത്തിന്ന് കുട്ടികൾ വളരുതെന്ന് പറയും.
ആഹ്
രസഉള്ള പ്രായാണല്ലേ ഇപ്പോ വർത്താനം പറയുന്നതും അയിന്റെ പ്രായാണ്.
ഉം അതൊരു രസം തന്നെയാ
ഉം പിന്നെ വീട്ടിലാരൊക്കെ? ഇവിടെ ഇ ഇമ്മ ഇണ്ടായിരുന്നു. ഇമ്മ ഇപ്പൊ പീടികെ പോയിക്കണു.
ആഹ് എന്തെലും മേടിക്കാനില്ലേ
പുതിയ പഠിക്ക് ആഹ് അല്ല എവിടെ ഇപ്പ്ന്റെ കാടെൽ ഇപ്പനെ ഹെൽപ് ചെയ്യാൻ വേണ്ടി പോണുണ്ട് അപ്പൊ കാലിന് സുഖില്ല്യ നീരൊക്കെ വന്നിട്ട് അപ്പൊ ഹാർ ഓപ്പറേഷന്റ ആന്ന് അപ്പൊന്ന്ടക്ക് കിട്ടിയമതി
ആഹ്
ടൈം കൊണ്ട് ഞാൻ പിന്നെ വരുമ്പതെന് എല്ലാ ഫുഡ് ആക്കെ എടുക്കുന്നു ഉറങ്ങൂല
ഉം ഓല് ഫുഡ് കഴിക്കാൻ വരുമ്പഴത്തേക്ക് ഫുഡ് ആക്കണം അവിടെ അല്ലേ
അതെ ഐ പോണം അയിന്റെ തത്ര പാടിലാ ചെറുതുംണ്ടൈയ്ണ്ടേ ഭയങ്കര് താ ആഹ് ആയി ഏകദേശം ആയി കയ്ഞ്ഞു
ആഹ്
ഉം കുട്ടി ഒറങ്ങൊനീ ഉച്ചക്ക്
ഒല്ലില്ല ഓക്ക് ഒറക്കൊന്നുല്ല കള്യാ ഇല്ല്യല്ലാ കളിന്റെ ഇണ്ടാ ഇപ്പൊ കളിന്റെ തായിക്കുണു അതാ മൈയിന്
മ്
പിന്നെ ആഹ് ഓളെ ഇതാത്തന്മാരുണ്ടെങ്കില് കച്ചറാവും ഇക്കാക്കിം ഇത്താത്തിംണ്ടായ കച്ചറ ല്ലേനു ഒരു ന്ന് സ്കൂള് പോയതാണ് ഉം ഉം
ആഹ് അപ്പൊ വേറേം കുട്ട്യാള് ണ്ട്ല്ലേ
ആഹ് വേറെ രണ്ടാല്ണ്ട് ഒരാള് ആറാം ക്ലാസ്സ് പഠിക്കുന്ന് ഒരാള് രണ്ടാം ക്ലാസ് പഠിക്കുന്നേ
ഓലെങ്ങനെയാ ബോണ്ടൊക്കെ ഇണ്ടോ
ഓഹ് ഭയങ്കര കച്ചറാ തീരെ ഒക്കൂല ചെറുതിനോടാ പിന്നിം ഉം എങ്ങനെ
ആതിരിക്കാനും വില ഇക്കാൻ കയ്യൂലറയാ
ആ ഇല്ല ഇല്ല ഭയങ്കര ഇതാണ് അതെ അതെ
ആഹ് അതറിയാ ഇപ്പൊങ്ങനെ ഒര് ഇത് തോന്നും പക്ഷേ ജോലില്ലാതെ അതായത് ഇപ്പോ ഓല് വിരുന്നൊക്കെ പോയാ ഓരുക്കും നിക്കാൻ കയ്യൂല ഇവര്ക്കും ക്കും നിക്കാൻ കയ്യൂല്ല
അയ് ശെരിയാ
അങ്ങനെക്കെ ഇവിടെ എല്ലാരുംണ്ട് ഇമ്മണ്ട് അനിയത്തി ഇണ്ട്
ആഹാ
ഉം അപ്പൊ ഇനി നാളേണ് നോമ്പ് ല്ലേ നാളിം മറ്റ
ഉം നാളിം മറ്റന്നാളും
ഉം ആ കുട്ടി എന്താ ചെറിയ ഇങ്ങനെ വർ ത്താനൊക്കെ പറയാൻ തൊടങ്ങോ
ഓഹ് ഓള് സംസാരിക്കും
ആഹ് അപ്പൊ ആ ടൈം ആണല്ലോ
ഉം ഓള് നല്ലോം സംസാരിക്കും ആ അവള് നമ്മള് സംസാരിക്കണ മാരിയൊക്കെ തന്നെ സംസാരിക്കും എടക്ക് മനസിലാവൂലന്നൊള്ളു രണ്ടാമത്തെ ആള് ആ അല്ലാ
ഫുഡൈയ്ച്ച്ണ്ടോ
ഫുഡ് കയ്ക്കൂല കയ്ക്കാൻ ഭയങ്കര മടിയാ
ആഹ്
കയ്ച്ച് കിട്ടണം ഉം കയ്ക്കാൻ ഭയങ്കര മടിയാ മറ്റോരുണ്ടെങ്കി കൊയപ്പല്ല ഇത്താത്തിം ഇക്കാക്കി ഇണ്ടെങ്കി ആരെ കൂടെ കയ്ക്കും
ക്കുമ്പോലപ്പം അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ചു ചിരിച്ച് അങ്ങനെ കയിക്കും
ആഹ് അതെ
ഇതിപ്പോ ഇങ്ങനെ ആവ്മ്പോ ഒരു ഇതുണ്ടാവും
അതെ
ഉച്ചക്ക്ന്നിട്ട് ഉറങ്ങൊന്നുല്ലാ കു
ഉം ഒറക്കുല്ല ഒറക്കാൻ കെടത്തിയാലും ഓളൊറങ്ങൂല
കയിഞ്ഞാ കെറച്ചേരം
ഇല്ലില്ല അത് ഇവര് ഫുട് ആഹ് അത് ഇവെക്കില്ല ബാങ്ക് വിളിച്ചില്ലേ ബാങ്ക് വിൾച്ചോ ബാങ്ക് വിളിച്ചന്ന് ആഹ്
ഉം
ബാങ്ക്ളിച്ച മോന് പിന്നെ വേറെന്ത് കഥ? പണിയൊക്കെ നേരത്തെ കയിഞ്ഞോ നേരെത്തെ കയ്യോ പണിയൊക്കെ
പ്പ ഞാ കേക്കും ഉം ഇന്നട്ട് കൊറച്ചേരം ചെലപ്പൊന്ന് കെടക്കും ഉച്ചക്ക് ഉച്ചക്കൊന്ന് കെടന്നാ പിന്നെ രാത്രി ഒറക്കം വെരില്ലാ
അയ്ശെരിയാ
ഉം
ഒരു മന്ദഗതിയാരിക്കും പിന്നെ
ആഹ് പിന്നെ ഒറക്കംതന്നെ വെരില്ലാ ഒരുമണിയാ മണി രണ്ട്മണിയായാലും ചെലപ്പോ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂറോളോ കെടക്കാ പക്ഷെ ഇന്നാലും രാത്രി പിന്നെ ഒറക്കം വെരില്ലാ
ആഹ്
അങ്ങനേണ്
മൂന്നുസം പനിയായിരുന്നു പനിച്ച് കെടപ്പായിരുന്നെല്ലാരും ഇല്ല ഇല്ലാ ഞങ്ങളന്ന് ഇങ്ങനെ പോക്കില്ലാ ഇൻക്കയിന് മൂവിനോട് താല്പര്യല്ലാ
ആഹ് ക്രിക്കറ്റ് ഫുട്ബോള് വേൾഡ് കപ്പൊക്കെ കാണുവോ?
ആഹ് വേൾഡ്കപ്പ് കാണാറ്ണ്ട്
ഉം ഏതാഷ് ഏത് ടീമാ ഇഷ്ട്ടം?
അർജന്റീന
ആഹ് ഞങ്ങളിബിടെ നേരെ തിരി തിരിച്ചാ ഞങ്ങള് പോർച്ചുഗൽ ടീമാണ്
ആഹ് ഇന്റെ മോനതാണ് ഇക്ക അതാണ് ഞാൻ മാത്രോള്ളൂ ഇവിടത്
ആഹ് ഇന്നലെ ഇണ്ടേര്ന്ന് ഇന്നലെ കളിയൊക്കെ കണ്ടിട്ടാ ഒറങ്ങിയത്
ആഹ്
അപ്പൊ ഇന്നിപ്പോ ഒറക്കം വെര്ന്ന്ണ്ട് പക്ഷെ ഒറങ്ങാൻ തോൺല്ലാ ഒറങ്ങിയാ പിന്നെ രാത്രി ഒറക്കം വെരില്ലാ
അയ്ശെരി
അങ്ങനെ
ഉം ഉം
ഇന്നിട്ട് മഴ ഇല്ലന്നില്ലേ?
ഇന്നില്ലാ മയ ഇല്ലാ രാവിലെ കൊറച്ചെറുതായിട്ടുണ്ടായിരുന്നു അത് പിന്നെ വന്ന വൈ പോയി പിന്നെ വെയിലാണ്
ഉം അങ്ങനെ ഇണ്ടായാലുംമതി ഇന്നാ ചൂട്ണ്ടാവില്ലല്ലോ ഇത് നല്ല ചൂടാക്കാരം മഴ ഇല്ലെങ്കി
അതന്നെ
വെയില് എന്തൊരു വെയിലേയ്രുന്നു
ആഹ് അവടെന്താ കാലാവസ്ഥ?
ഇവിടെ ഇപ്പ ഇപ്പോ ചെറുതായിട്ട് വെയില്ണ്ട് നൽ
ആഹ് ആഹ്.
നല്ലൊരു മഴ പെയ്യാൻ പിന്നെ എന്താന്നാവോ മഴക്കെ ഇഷ്ട്ടപ്പെട്ടില്ലാതോ
വന്ന വയി ഓടിട്ട്ണ്ടാവും
അത് പോയി ഉം.
എടക്ക് കേക്ക്ന്നില്ലാ. ആ ഇവിട്ത്തെ നെറ്റ് വർക്കിന്റെ ഇഷ്യൂ അവ്ട്ത്താന്ന അറിയില്ല.
ചെൽപ്പോ റേഞ്ച്ങ്ങനെ മുറിഞ് മുർഞ് പോവും അതാണ്.
ഉം. ആഹ്.
ന്നട്ട് അടിച്ചോരല് കയിഞ്ഞാ.
ആഹ് ന്റെകദേശം കയിഞ്ഞു മീമ്പോര്ക്ക്യ കഴിഞ്ഞു ക്ലീൻ ആക്കി ചെയ്ഞ്ഞാല്.
അത് കയിഞ്ഞു ഉം അല്ല കുളിക്കുമ്പോനി കുട്ടീനെ
അല്ലാ അപ്പോത്തിന് മ്മച്യേത്തും.
ആഹ്.
അല്ലെങ്കിലോളിവെച്ച് കേറും
ഓ ആ ന്നിട്ട് ഓളോര് വാത്തിരുത്തും ല്ലെ
ആഹ്.
ഉം.
അവിടെ അവിടെക്കുത്തിരിക്കണ ആ വ വെള്ളം കണ്ട പിന്നെ അതിലാ കളി.
ആഹ് ശ്രദ്ധിക്കണം കുട്ടിനെ.
ഉം ഓളും വെള്ളപ്പറം ഇണ്ടായതാ അറിഞത്‌.
ആഹ്.
എവടെ വെള്ളക്കണ്ടാലും മതി മുറ്റത്ത്ത്തിരി വെള്ളം കണ്ടിണ്ടെങ്കിൽ അതില് കടന്ന് കളിക്കും.
ആ മ്മീറ്റുന്നിട്ട് ഉ ഫുഡ് കഴിച്ച അപ്പ തന്നെ പോവോ.
ഇല്ല്യല്ലല്ല പിന്നെ പോവുല്ല പിന്നെ ബാപ്പച്ചി പോള്ളൂ.
ആഹ്.
ഇപ്പവടെ തക്കാളി തൊടിക്യാനു ഇതൊക്കെണ്ടാവു. ആഹ് അതോണ്ട് പോണില്ല ആഹ് അതെയതെ.
വാപ്പാക്ക് പറ്റണ്ടാവൂലല്ലേ.
ആഹ് ലല്ല എല്ലുങ്ങൂടി കയ്യില്ലല്ലോ ഞാൻ നീച്ച് നടക്കണ്ടെ കൊറെേ വട്ടം.
ആഹ് ഓപ്പറേഷൻ കൈഞ്ഞിക്ക്‌ണാ എത്രായി കൈഞ്ഞിട്ട്.
കഴിഞ്ഞിട്ടിപ്പോ രണ്ട് കൊല്ലത്തിന്റെ മേലെ കൈഞ്ഞ്.
ആഹ് അങ്ങനൊക്കെ. പി ഏ പ്പോ കൊയപ്പോന്നൂല്ലല്ലോ.
ല്ല കൊയപ്പോന്നുല്ല കൊഴപ്പോന്നുല്ല പിന്നെ. ഇപ്പൊ അൽഹംദുലില്ലാഹ് കൊയപ്പോന്നൂല്ലന്ന് പറയാ.
ന്ന ശരി
വേറെന്താ നല്ലത്
ന്നായികോട്ടെ.
ആഹ് ശെരിയെന്നാ.